ഹലോ ആ കേക്ക്നില്ലേ
കേക്കണ്ട്
ആ എന്ന എടുക്കാ
അകത്തിരിക്ക കൊച്ചി നീറ്റായിര്ന് കൊച്ചീന ഉറക്ക കഴിഞ്ഞിട്ട് ഇപ്പ എങ്ങനെ ഇരിക്ക
സുഖണോ ചായകുടിച്ചാ
സുഖം ചായ കുടിച്ചിട്ടില്ല അമ്മയിം ആക്ക പുറത്ത് പണിയില്ല അപ്പൊ ഞന മഴയില്ല ഇന്നലേം മഴ പെയ്ത ട്ടില്ല ഇന്നും മഴയില്ല പക്ഷെ മഴ ക്കാർണ്ട് ട്ടോ ന്ന്
ഓ മഴ കള്ള മഴ പെയ്യാനുള്ള ലക്ഷണത്തിൽ നിക്കാണ് ഇവിടെ
ആ ഇവിടെ ചെറുതായിട്ട് ഒരു മൂടൽ യാത്രയേ ഉള്ളു
ഓക്കെ ഓക്കെ മം പിള്ളേര് നല്ല കളി യിലാണ്
ച്ച വളണ്ടേ ച്ച
മം
പിന്നന്താ
റീഡിംഗ് ഒക്കെ ഇഷ്ടണോ
ആ അങ്ങനെ വായിക്കൂല എന്നാലും ഇടക്കൊക്കെ ഒരു തോന്നലുണ്ടല്ലോ അപ്പൊ വായിക്കും.
പ്പ വായിക്കും ഏത് ബുക്കാ ഏറ്റം ലാസ്റ്റ് വായിച്ചേ
അത് ഏരിഫ് ഫയിറെ ഇങ്കി ഫയിർ ഞങ്ങടെ ഇതിയിലായിട്ട് ഒരു ഇത്
ആ ആ മലാലാ യൂസഫ് സായിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാ
ആര്
മലാല യുസഫ് സായി
കേട്ടിട്ടുണ്ട്
ബുക്ക്‌ വായിച്ചിട്ടില്ലാ താഴ്‌വരയിലെ ഗുലുമക്കായ്കൾ
അങ്ങനത്തെ ബുക്കുകളൊന്നും വായിക്കാറില്ല
ഉ ആ നല്ല ബുക്കായി താഴ്‌വരയിലെ ഗുൽമക്കായികൾ ഡോക്ടർ സുരഭി എഴുതിയ ബുക്കാണ് നല്ല രസാത് വായിക്കാൻ. മലാലയുടെ ജീവിചരി ത്രാ ഇനി ഒരു ദിവസം വായിച്ച് നോക്കണേ നല്ല കഥയൊക്കെല്ലേ
ആ എങ്ങനെയാ ഏ റൊമാ
അല്ല അല്ല ഒരു പെൺകുട്ടിയുടെ ജീ ജീവചരിത്രം
ആ ആ ആ ആ
അങ്ങനെ മലാലെടെ ജീവചരിത്രത്തെ കുറിച്ച് പറയുന്ന പുസ്തകാണ് താഴ്‌വരയിലെ ഗുൽമക്കായികൾ എന്ന് നല്ല രസാണ് വായിക്കാൻ നെക്സ്റ്റ് കഥ നെക്സ്റ്റ് അവൾട ജീവിതം എങ്ങനെയായിരിക്കുവെന്ന് നമ്മള് ഒരു എക്സൈറ്റ്മെന്റ്ണ്ടാവും അടുത്ത പാർട്ട് വായിക്കുന്നത് വരെ
ആ ആ
ഉം അങ്ങനെയാണ്
പിന്ന
പിന്നെ കുക്കിങ്‌ നന്നായിട്ട് ഇഷ്ടാണോ കുക്കിങ്ങാണോ ഇഷ്ട്ടന്ന്
കുക്കിങ് അങ്ങനെ എപ്പഴും കേറാറില്ല ശിശുവാണതില് പഠിച്ചു വരുന്നേള്ളു ആ പഠിച്ചു വന്നോളു ഓരോന്നോരോന്ന്
ഇന്നെന്താ ഭക്ഷണം കഴിച്ചേ മോർണിംഗ് മുതല് ഈ സമയം വരെ
ഇന്നേര ആ
ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടേ ഈ സമയത്ത്
അങ്ങനൊന്നുല്ല അങ്ങന അധികം കഴിക്കണ കൂട്ടത്തിലല്ലാ അപ്പൊ അതുകൊണ്ട് മൂന്ന് നേരം കഴിക്കോള്ളൂ
ആണോ ആഹ ഞങ്ങൾ ഈ സമയതോനന്നും ശ്രദ്ധിക്കറില്ല ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ള
ആ ഞാനും ആ പറയണയിണ്ട് അങ്ങനെ
ആ അതെ ആര് ആരയിപ്പോ അങ്ങനെ ശ്രദ്ധിക്കണം എല്ലാം കഴിക്കൂലേന്ന് എന്ത്‌ ഫുഡാ ജങ്ക് ഫുഡ്‌ ഫുഡിൽ ഏതാ ഏറ്റവും ഇഷ്ടം
എനിക്ക് മന്തി
മന്തിയാണോ എനിക്കും മന്തി ഭയങ്കര ഇഷ്ട്ടാ എവടെ എപ്പോ പോയാലും ഞാൻ മന്തിയേ കഴിക്കുള്ളൂ എന്നോട് എപ്പഴു പറയും മന്തി ഇങ്ങനെ തിന്ന് ഞാൻ തടിച്ചിയാവുന്ന് പറയും
ആഹ് എന്റടുത്തും അങ്ങനെ തന്നെയ പറയണേ
എനിക്ക് മന്തി ഭയങ്കര ഇഷ്ട്ടയാണ് ഇവിടെത്തെ- നമ്മുടെവടേത്തെ മന്തിക്ക് അത്ര ടേസ്റ്റ്ല്ലേ നമ്മുടെ എറണാകുളത്തെ എറണാകുളത്തെ മന്തിയുണ്ട് ആ ഭയങ്കര ടേസ്റ്റേയാണ് മന്തിക്ക്- ഈ മസാലയെല്ലാം ഓ എന്നാ ടേസ്റ്റെയ അറിയോ
കൊതിപ്പിക്കല്ലേ പറഞ്ഞിട്ട് ഓ ആ ഇഛെ ഛേ പറയണ്ടായിരിന്നു വൈകുനേരം വൈകുന്നേരയാവുമ്പോ മന്തി വേടിക്കാം പടച്ചോനെ
മേടിച്ച എന്നെ ഓർക്കണം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞി
പക്ഷെ പറഞ്ഞത് ശരിയാണ് എറണാംകുളത്തു നല്ല മസാലോക്കെ തേച്ച നല്ല ഇറച്ചിയായിരിക്കുള്ളൂ
ആഹ് അത്‌ നല്ല ടേസ്റ്റ് ആയിരിക്കും ചൊവ്വന്ന നിറം അതിലെ മയോണീസും ആ അൽഫാപീസ് തന്നെ എന്ത് എരിവായിരിക്കും
വായിൽ കൊതിയാവുന്നു എറണാകുളം പോണല്ലോ കഴിക്കണെ ഇവിടെ അങ്ങനത്തെ മനു യില്ലതാനും യില്ലേ ഞാനും ഈ ഇറ ളോക്കെ ഇക്കാ വന്നിട്ട് വേണം എറണാകുളം പോയിട്ട് കഴിക്കണം
ആ ആ
ഓർത്തുക്കൊണ്ട് ഇരിക്കാം എത്ര മന്തി കഴിച്ചാലും മടി
അപ്പൊ ഇപ്പ എറണാകുളത്തേക്ക് വരാറില്ലേ
ഇല്ലാ വന്നിട്ട് കുറേയായി
അതെന്തേ ജോലി നിർത്തിയ
ആഹ് കുഞ്ഞിനേ നോക്കി ഇങ്ങനെ ഇരിക്കാ
ആ
ഇനി ആ നാ അടെ അവന് അവന് അവിടെയല്ലേ ഉള്ളെ യൂറോപ്പില് ഞാൻ വന്നിട്ട് പോവാന്നോർത്തിട്ടാ ഇള്ളത് എറണാകുള ത്തേക്ക് ഓൺലൈൻ ജോലി എന്തേലും നോക്കണം ഇങ്ങനെ എന്തേലുമൊക്കെ
തട്ടിം മുട്ടിം പോണം
ആഹ് തട്ടീം മു ട്ടീം പോണം അങ്ങനെ അങ്ങനെ മന്തി കഴിക്കുമ്പോ എന്നെ ഓർക്ക് കുറേയായി ഇപ്പൊ മന്തി കഴിച്ചിട്ട്
ആ എനിക്ക് പിന്നെ പറയുമ്പോ വീട്ടില ത്തിച്ചേരും അതോണ്ട് പിന്നെ കുഴപ്പല്ല
അങ്ങനെ കിട്ടാനും വേണം ഒരു ഭാഗ്യം. മ എത്ര വയസ്സായാലും മടു ക്കൂലെ
ആ അതില ഏതാ ഇഷ്ടം സാധാ മന്തിയാ പിരി പിരി ഇ അങ്ങനെ ഇല്ലേ
ആ ഇന്ക് പെപ്പർ ഇല്ലേ
കുരുമുളക് ഇന്ക് പിരി പിരിയാ ഇഷ്ടം
ആ ആണോ
മറ്റേന് വയങ്കര എരിവല്ലേ
ഉം നല്ല എരിവാണ് ഇപ്പോ മയോണൈസും റൈസും കൂട്ടി കഴിക്കാൻ അടി പോളിയാണ് താണീസ് ഇനി എപ്പഴാനാണതോ മന്തി മേടിക്കാൻ പറ്റ എ
പഠിച്ച് അവിടെ വന്ന് തിലെ എന്താക്കാൻഅവിടത്തെതിന്റെ ടേസ്റ്റ് ഇല്ലെ അതെന്തി
റൈസ നമ്മളെ എറണാകളത്തെ പോലെ മസാലയൊന്നും ഇവിടെയില്ല
അ ആ
ഇപ്പോ നല്ല വയസാണേ
ഇവിടെ ഞങ്ങളുടെകെ പക്ഷേ എറണാകുളത്തൊക്കൊരു
ങാ ചോപ്പ്റയി ച മസാലേം നല്ല മൊളകൊക്കെ ഇട്ടിട്ട്ള്ള താണ് ഇഷ്ടം
പിന്നെ എന്താർന്ന് കഴിക്കാൻ
പിന്നെന്താണ് കയിക്കാൻ ക പ്പ ബിരിയാണി
കപ്പ ബിരിയാണിന്ന് പറയുമ്പോ കപ്പയും ബീഫും അങ്ങനെയാണോ
ആ കപ്പയും ബീഫിന്റെ എല്ലം ബീഫൊക്കെ കൂടിട്ട്
ആ
അടിപൊളി സാധനല്ലേ ആ ചായ കുടിച്ചു
മം നിക്ക് ഭയങ്കര ഇഷ്ടാ കപ്പയും ബീഫും എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാൻ തട്ടടേ തട്ടടേ കയറാണെങ്കി കപ്പയും ബീഫും എല്ലാണ്ട് വല്ലി തട്ടുകടയിലൊക്കെ കയറുവാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞിക്കടയിൽ കയറുവാണെങ്കിൽ കപ്പയും ബീഫും ആയിട്ട് കഴിക്കാറ് അല്ല വല്യ ഹോട്ട ഹോട്ടലിലൊക്കെ കേറാണെങ്കി അമ്മ മന്തിയിലേ തന്നെയ എങ്ങനെ ചെന്നാലും മന്തിയിലെ
എത്തു അത് ശേരിയാ എന്തെക്കെണ്ടേന്ന് പറഞ്ഞാ നല്ല മന്ത്യ എലണ്ടോറൊന്നും കഴിക്ക തോന്നില്ല ആരൊക്കെ എന്തെങ്കി ഇങ്ങനെണില്ലപ്പം മന്തി മതി എന്താ വേണ്ടെഹ് മന്തി മന്ത മന്തി മന്തി എപ്പയും മന്തി
അപ്പൊ ഇന്റെട്ത്ത് മന്തി തന്നെ വേണോന്നെ ക്കെപ്പം ഞാ പറിം നിങ്ങക്ക് ഇഷ്ടള്ളഹ് ചെങ്ങ്യായ്ച്ച ഇനിക്കും മന്തി മതി
മന്തി അങ്ങളും ചോയ്ക്കെ മന്തിയെല്ലാം കഴിച്ചിട്ടാ അസുഖം വരും മയോണൈസ് എല്ലാം കൂട്ടി കഴിക്കുമ്പോ
ആഹ് ഫുഡ് പോയ്സനോ അത് ഇത് എന്നൊക്കെ പറയും പക്ഷെ എങ്ങനെ വന്നാലും മന്തി തന്നെ എത്തൊള്ളൂ
തരേത്തഹ് എന്തൊക്കെ കഴിക്കിണെങ്ങ അതേ മതി മന്തി എനിക്ക് റൈസാണ് ഭയങ്കര ഇഷ്ട ആ ഫ്ലേവറ് കുഴപ്പമില്ല റൈസും മയനൈസും
ഉഫ് ഒരു രക്ഷയില്ല
റ്റാണ് വയ്യ ഉമ്മ അനിയത്തിക്കണേ ഉണ്ട പറയ
എന്നെ വെറുതെ വെറുതെ ഇവൾ കൊതിപ്പി ച്
അങ്ങനെ വേണം ഞാൻ ഞങ്ങള്ക് ഇന്ന് കിട്ടി കിട്ടൂലേ ഒരിക്കലും കിട്ടൂലല്ലോ
കൊതിച്ചിരിക്കണല്ലോ
ഇപ്പതാണേ സമയം അഞ്ചേകാലായില്ലേ ഇന്ഷാ അൽഹാ പെട്ടെന്ന് പോകും സമയം അത് വേറെ എന്റെ കൊതി നിൽക്കട്ടെ അത് കൊണ്ട് മന്തി സ്വപ്ന സ്വപ്നം കണ്ടൊണ്ടിരിക്കി
ഇനി കൊറച്ചിസം കഴിഞ്ഞാൽ പുറത്ത് പോകുകവാണെങ്കൽ കഴിക്ക അത്രേള്ളൂ
ആഹ് അപ്പൊ അങ്ങനെ പൊറത്തൊന്നും പോവില്യ
ഉം പോവും നാലും ഇപ്പൊ പുറത്തനിന്ന് പോകാനുള്ള ഒരു ഇത് ഇല്ലാത്ത കൊണ്ടിങ്ങനെ
അത് മനിച്ചിലായി ഉഹ് ഹ് ഹ് ആ ശരിയാവും
ഉം ആ ശര്യാക്കണം
ആ
ഇനി മന്തി കഴിച്ച് സുഖിചിരിക്ക്
പിന്നെ എന്താ അവടെ കൃഷിയൊക്കെ ഇണ്ടാ
ആ ഒണ്ട് ഒണ്ട് ഒണ്ട് ചെറിയ കവുങ്ങും ഹഅ തെങ്ങോക്കെ
ആ പിന്നെ എന്താ
പിന്നെന്താ വിശേഷം കുഞ്ഞു ഉറങ്ങാ
ആ കൊച്ചിനെ ഒറക്കി ഒര് ത്താനെ വിളിച്ചെന്ന് ആയി ഇത്താനെ വിളിച്ച് പകുതിയപ്പോഴെക്കും കൊച്ചെണി ച്ച്
ആ ആണോ
പിന്നെതെ കോള് എങ്ങനെങ്കിലും കട്ട് ചെയ്താ മതിന്നൊയി എന്ന് കരച്ചിലും ബേഹാളോം ഓഫ്
ഉമ്മിയില്ലേ
ഉമ്മ ഒണ്ട് ഉമ്മ പെറത്ത് ത്ത് പണിലാ ഇക്കാക്കായ് ഇന്ന് മന്തി വേടി പറഞ്ഞല്ലേ അപ്പൊ ഇക്കാക്കും ഒരു ഇത് ഡിമാൻഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ നറച്ച് പുല്ലാണേ അപ്പൊ ഞാൻ പറഞ്ഞടാ കൊച്ചിന് ബുദ്ധിമുട്ടാവണ നീയൊന്ന് പുല്ല് വെട്ടിത്താന്ന് പറഞ്ഞു എനിക്കിറങ്ങാൻ റ്റുല്ലല്ലൊ ത്തേക്ക്, അപ്പൊ ഓൻ പറഞ്ഞ് എനിക്ക് പണിക്ക് പോണംന്നൊക്കെ പറഞ്ഞ് നീ പണിക്ക് പോവൂല്ല എന്റെ കൊച്ചടന്ന് ഇടങ്ങാറാവ്വ കൊതു കുത്തീട്ട്ന്ന് പറഞ്ഞ, അപ്പൊ ഓഎന്റടുത്തു പറഞ്ഞ ഞാൻ ഇത് പുല്ലൊക്കെ വെട്ടി തരാ ഉമ്മാനോട് മന്തി വേടി ച്ച് തരാംപറയാൻ പറഞ്ഞു
ഓ അതുകൊണ്ടാണോ മന്തിക്ക് വേണ്ടി ഡിമാൻഡ് ആക്കിയോനി. അങ്ങനെ നീ പുല്ല് വെട്ടിച്ച് മന്തി വേടി ആച്ചി
അതന്നെ അത്ഞാ പറ ആദ്യം നീ പണിയെടുക്ക് അന്നിട്ടല്ലേ മന്തിയൊക്കേന്നുപറഞ്ഞു.
ആ
ഞാനുമ്മാനോട് ചുമ്മാങ്ങനെ പ് പറഞ്ഞു ഉമ്മാറഞ്ഞു മന്തിയക്കെ മേടിക്കാ ഞാൻ പറേണ പണി മൊ ത്ത വനെടുക്കണം
നല്ല കാര്യം. ഉം ഇട്ട് നഷ്ടപ്പെടുത്തത് ഉം പക്ഷെ മന്തി കഴിക്കാനുള്ള സന്തോഷത്തിലാണ്
ആ മന്തിക്കുള്ള കൊതി കൊണ്ടവൻ നല്ല സ്പീഡിൽ എല്ലാ പണിയു എടുത്തോണ്ടിരിക്ക്വ പെട്ടെന്ന് തീർത്താല് പെട്ടെന്ന് കിട്ട്വോള്ളൂ.
അതെ സ്പീഡിതീർക്കട്ടെ സമയത്രെയായില്ലേ ഇനി രാത്രിയായാല് മ ന്തി കിട്ടൊള്ളു ഈവനിംഗ് ടൈമിലൊന്നും മന്തി കിട്ടൂല്ലല്ലോ? നൈറ്റക്കെയാവൂല്ലേ?
ഞങ്ങടിവിടൊരു ആറു മണിയൊക് ഒക്കെ ആവുമ്പോഴക്കും കിട്ടുമായിരിക്കും
ആ ഓക്കെ ഓക്കെ അപ്പം കൊഴപ്പില്ല.
ന്നാ ഓക്കെ ടാ ശരി.